ആഹ് എന്തേന്നു സുഖാണോ?
ആഹ് സുഖാണ്.
എന്തേലും പരിപാടി എന്തേലും മഴെ ഒക്കെണ്ടോ?
ആ മഴേണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു തെളിച്ചം കാണണിണ്ട്.
ആഹ് ആഹ് ഇവടെ അങ്ങനന്നെ ആർന്ന് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയാർന്ന് ഇപം ഇച്ചിരി ഇന്ന് ഇച്ചിരി വെട്ടോണ്ട്
ആഹ് ചെലോടത്ത് ഇന്ന് മഴ പണീലാ.
ഇന്ന് ഉച്ചക്കെന്താ സ്പെഷ്യല് എന്താ കഴി
ഉച്ച ക്ക് മീൻ കറിയും പിന്നെ ചെറുപയറ് ഒലത്തി
ആഹ് ആഹ്
ആഹ് പിന്നെ ഫ്രിഡ്ജിലെ സാമ്പാറ്
നിങ്ങടെ അവടെ എങ്ങനെയാ മീൻ കറി വെക്കുന്നേ തേങ്ങ അരിച്ചിട്ടാണോ മുളകിട്ടിട്ടാണോ?
തേങ്ങ അരച്ചിട്ട്
ആഹ് ആഹ്
തേങ്ങാരച്ചുംവെക്കും മുളകിട്ടും വെക്കും.
ആഹ് ആഹ് അല്ല ഓരോ നാട്ടി ൽ ഒരോ രീതി ആണ് അതാ ചോയ്ച്ചത്
ള്ള രണ്ട് റീദീലും ഇവടെങ്ങനെ ആക്കാറുണ്ട്
ആഹ് ആഹ്
പിന്നെ മോണിക്കിക്ക് വയ്യാണ്ടിരിക്കണ സമയത്തക അതല്ലേ നല്ലത്
ഇവടേംമുളക് അരിച്ചിട്ടും തേങ്ങ അരിച്ചിട്ടും ഒക്കെവെക്കാറുണ്ട് അതാ ചോദിച്ച ദിച്ചത് ഉം അങ്ങനെ നമ്മള് ഒരേ ആഹ് ചോ ഫുഡൊക്കെ കഴിഞ്ഞ്
ഉം എന്തേനു നാസ്ത കഴിച്ചേ
പെഷലെന്താ സ്പഷലൊന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ ന്റെ ബീഫൊക്കെ കൊറച്ച് ഇരിപ്പ് ണ്ടാർന്ന് അങ്ങനെ ബിരിയാണി പോലങ്ങ് വെച്ച്
ആഹ് ആഹ് ഇവിടെയുണ്ടായിരുന്നു ഇവിടെയും. ബീഫ് ഇരിക്കണ്ട ഫ്രിഡ്ജില് ദേഹക്കെ വെക്കാം. രാവിലെ തിന്നാ വെക്കാല്ലേ. സവാള കൊക്കെ പോയ്‌ വാങ്ങി.
ആഹ് ആഹ്.
ഉം
സത്യം പറഞ്ഞാൽ വൺ വീക്ക് ആയിട്ട് ബീഫ് എന്നെ കഴിച്ചു കഴിച്ച് എല്ലാരും മടുത്തല്ലേ അങ്ങ്. എല്ലാരും മോളിലോട്ടൊക്കെ ആഴി.
ആഹ് . ചക്ക് വച്ചാങ്കിൽ ഞാൻ ബീഫും ചിക്കനും ഒക്കെ തിന്നും.
ഏഹ്‌ ഏഹ്‌. എങ്ങനെ പെരുന്നാൾ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളി ച്ചാ.
ആ പെരുന്നാളിന് എന്റെ ഉമ്മാന്റെ പാർഥിടർന്ന് പ്പന്റെ ഫ്രണ്ട് വന്നു ചോലിച്ച്.
ആഹ് ആ പെരുന്നാളും ബർത്ത് ഡേ യും ഒരുമിച്ചു വന്ന ന്നല്ലേ. അപ്പോ അത് ത നല്ല ഇതായിരുന്നു.
അറിഞ്ഞില്ല ഇപ്രാവശ്യം അവൾ കുറെ വട്ടായി പറയുന്നു. അങ്ങനെ . തിരിയ് കമ്പിത്തിരി ഇതൊക്ക കൊണ്ടുവന്നിട്ട് അടിച്ചുപൊളിച്ചു.
ആഹ് ആഹ് കേക്ക് കട്ടിങ് ഒന്നുമില്ലായിരുന്നോ?
ആഹ് കേക്ക് മിട്ടായി അതൊക്കെ ഉണ്ടായിരുന്നു.
ഏ ഹ്‌ അല്ലെങ്കിലും പണ്ടത്തെ കണക്കൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെകുട്ടികൾക്ക് എല്ലാവർക്കും കേക്ക് കട്ടിംഗ് കാര്യങ്ങളും ഒക്കെ നിർബന്ധമാണല്ലേ.
ആഹ് ഇത് ഞാൻ തുടക്കത്തിലെ ഇങ്ങനെ ബർത്ത് ഡേ ചടങ്ങ് പോലെ ഇങ്ങനെ നടത്തിയേ.
ആഹ് ആഹ്.
ആ ഹ്‌ ഇപ്പം ആവണി ക്ക് ആറു വയസ്സായില്ലേ അപ്പോ അവൾക്ക് കുത്തിവെപ്പ് വച്ചില്ല അവ . വേണ്ടവർ തിന്ന് കേക്ക് അറിയും.
ആഹ് ആഹ്.
ആഹ് അതന്നെ, പിന്നെ ‌ അത് കാണുമ്പോൾ അവൾക്കൊരു സന്തോഷം.
ഇവിടെ അങ്ങനെയൊക്കെ തന്നെ കുട്ടിക്ക് ബർത്ത് ഡേ ഒക്കെ ആകുമ്പോൾ കേക്ക് അത് ഇത് എല്ലാം വേണം. അതിപ്പോ അവർക്ക് ശീലവായി.
ആഹ്.
ഉം പണ്ട് നമ്മളെ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ
ഹ് വാ പണ്ട് കാലത്ത് ഇതൊന്നും ഇങ്ങനെ യൊന്നും ട്ടില്ല അപ്പൊ രാത്രി യാർന്നു മോന് ഉണ്ടാ പാ മോന്റെത് എൻഗേജ്‌ ച ക്കി എന്നേക്കാനല്
ഉം ഉം അതാണ് നമ്മളെ മക്കളെതല്ലേ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റോത്തൊള്ളൂ ല്ലേ നമ്മക്ക് കിട്ടാത്തതൊക്കെ അവർ കിട്ടണന്നല്ലേ നമ്മള് ആഗ്ര ഹിക്ക്‌ണ്
ആ ഉം ഉം
ഉം ഉം ഹും
അതെ അണ്ണാ ഒരു സന്തോഷ ല്ലാ ആ ശരിയാവൂല കാണുവാ
അത് കാണും അല്ലെങ്കിലും ഇപ്പൊ ഒരു കുട്ടേളും ഇങ്ങനെ ഓരോ തീമ് ഇങ്ങനെ കൊണ്ടൊരേരുന്നു ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി വളാല്‌ ഹേ ഓരോ തീമൊക്കെ കൊണ്ടൊന്നിട്ട് അവർ അതുപോലെ വേണം അങ്ങനെ വേണം ന്നൊക്കെ പറഞ്ഞ് നമ്മള് അത് പോലെ ചെയ്ത് കൊടുക്കുവല്ലേ
ആ ആ പച്ചേയും എനിക്ക് വൈറ്റ് ഫോറെസ്റ്റ് മാത്രം പറ്റോള്ളൂ
എന്താ
എന്റെ മോനിക്ക് വൈറ്റ് ഫോറെസ്റ്റ് മാത്രം പറ്റോള്ളൂ
ഓ ഓ ആ അതാണിഷ് ട്ടല്ലേ
അത് ഇഷ്ട്ടായിട്ടല്ല കളർ ഒന്നും അന്റെ മോന്ക്ക് പറ്റൂല അലർജി കാരണം കളറുള്ള കേക്ക് അങ്ങനൊന്നും പറ്റൂല
ഹും ഹും
അപ്പം ഞാൻ ഇത് മാത്രം വാങ്ങൊ ഒള്ളോ
ഓ ഓ
മ് പിന്നെ ചോക്ലേറ്റ് ഒന്നും പറ്റൂല
ഓ ഓ ആ ചെല കുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു ചോക്ലേറ്റ് കളറ് അങ്ങനത്തെ അങ്ങനത്തെ ഫുഡോക്കെ അലർജിയാണ്. അപ്പൊ അവർക്ക് അതൊക്കെ ഒഴിവാക്കണംന്ന് ഇങ്ങനെ പറയലുണ്ട്
ഉം ഉം ഉം
ആഹ് നമ്മളെത് പിന്നെ അലർജി ഇല്ലാത്ത കുട്ടികളാണെങ്കിലും അതൊക്കെ ഒഴിവാക്കണത് തന്നെയാണ് നല്ലത്
ആഹ് ഉം ഉം ഇൻക്ക് കുറെ ചോക്ലേറ്റ് ഇങ്ങനെ വേടിച്ചു ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ആണ്
ആ ആ
മോന്ക്ക് ആണെങ്കിൽ അലർജി ഇണ്ട് പിന്നെ
ആഹ് ആഹ്
നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ
അതാണ്‌
ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ലാ അലർജി
ആ ആസ്പത്രീലൊക്കെ കാണിച്ച് പിന്നേ ഞങ്ങക്കൊക്കെ അലർജിണ്ടെ അപ്പാ ചെക്കനും അവന്മാരോ ഹോമിയോ മരുന്നിങ്ങനെ കൊടുക്കണെണ്ട് ഭയങ്കല അലർജിയാ എനിക്ക്
അല്ലെങ്കി ലും അലർജീടെ ഇത് വന്നാ പിന്നെ നമ്മള് ആ അലർജി വരുന്ന കാര്യങ്ങള് ഒഴിവാക്കാനെ പറയത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല.
ആ പിന്നാ ഹോമിയോ കഴിച്ചിട്ട് ഇങ്ങട് മാറ്റി കിട്ടണം. അലർജി അതിന്റെ ഇടയില് മാറിയതണ് പിന്നെ ഹോമിയോ ഗുളിക ഒന്ന് നിർത്തി അപ്പൊ വീണ്ടും അലർജി കൂടിയാണ്
ആഹ് ആഹ് ആ അത് സ്ഥിരായിട്ട് ഹോമിയോയാ ഉപയോഗിക്കണേ
ആ വല്ല ഭയങ്കര വല്യ വയ്യായ്ക വരുമ്പ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കും അല്ലെങ്കി ഞാൻ ഹോമിയോണ് കാണിക്കുന്നത്
ആഹ് ആഹ്
അതാന്നാ സൈഡ് എഫക്ട് ഇല്ലല്ലാ
ഓ ഓ
ഇം പിന്ന എങ്ങനെയാ ഹ ഹോമിയോ നല്ല നല്ല ചികിൽസയാണല്ലെ.
ആവൂ
മ്മ് മ്മ് മ്മ്
മ്മ്മ്മ് മ്മ് ഇവിടെ മോക്കൊക്കെ അലോപ്പതി എണ്ണയാ ഉപയോഗിക്കുന്നത്
അതെ
ഉം അതാ ചോദിച്ചത് പിന്നെന്താ അനെ അടുത് അടുത്താശ്രുപത്രി ഉണ്ടല്ലേ ഹോമിയോ
സാ അടുത്ത്
ഉം ഉം ആ ഇവടെ അങ്ങനെ അടുത്ത് ഹോമിയോ ആശുപത്രിഒണ്ട് അയുർവേദൊണ്ട് അലോപതി എല്ലാ ഒണ്ട് പക്ഷേ നമ്മളു കുടുതലും ആ അലോപതിയാണ് കാണിക്കുന്നത് അപ്പോ പിന്നെ അതിലോട്ടാ കൊണ്ടോ ഇതു വരേ ഹോമിയോ ഒന്നു ഉപയോഗിച്ചിട്ടില്ല എല്ലാരും പറേം നല്ലതാണെന്ന് പക്ഷേ ഇതു വരെ നമ്മള് അത് അങ്ങ് ചെയ്ത് നോക്കിട്ടില്ല ഏ എടക്ക് വിജാരിക്കും ഹോമിയോ ഇക്ക് ഒന്ന് നേകണോന്ന് പക്ഷേ ഇതുവരെ അങ്ങനെ നോക്കി റ്റില്ല പിന്നെ വല്ല്യ അലർജി പ്രശ്നങ്ങൾ ഒന്നു ഉള്ള ആൾ അല്ല മോള്
ഒന്ന്
സാധരണ പനി അങ്ങനത്തെ സാധരണ വരുന്ന അങ്ങനെത്തെ ഉള്ളു
മമ്
എവടെ നിക്കാംവൈന്നാരം അലർജി
കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ട് അണ് ലെ ചില സമയത്തെങ്കലും
ആഹഹ കണ്ണ് ചതിച്ചിട്ട് ഉള്ളു ഉമ്മാക്ക് വന്നിടെ
ഹ ഹ ഹ അങ്ങനെ പോടിയോ അങ്ങനെ അലർ ഇജ് ഉണ്ടോ
ആ പൊടിപൊടി ടെ പിന്നെ പയ്തണം വായ് മഴനിലെ
മ് മ്
ഇത്രയും നാളും ചൂടായിട്ട് പെട്ടെന്ന് ഒരു മഴ വന്നപ്പം ആഗ്രഹമുണ്ടായി- അങ്ങനെ തക്കം കാലാവസ്ഥാവ്യത്യാസം വരും എന്നാ അതെ അതെ അങ്ങട് കൂടും ആൾക്ക് -
ഓം ഓ നമ്മുടെ മോൾക്ക് ചെറിയ പൊടിയുടെ അലർജിയല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല
ആന്നോ
ആ പിന്നെന്താ കുട്ടി വരാറായോ
ആ അഞ്ചു നാലുമണിയൊക്കെ ആകുമ്പോൾ വരും
ആആ ഇവിടെയും കുട്ടി എത്താറക്കെ ആയി-
ആഹ് ആ ഹ്
പിന്നെ മൂന്നാമ്പൊക്കെയാവുമ്പം വരും
എങ്ങനെ വരും ബസ്- ഉണ്ടോ
സ്കൂൾ ബസ്സിന് വരും
ആണോ ബസ് സ്കൂൾ ബസ് തി പോണ്ടേ സ്കൂളി പോവും
ആ അതു കുഴപ്പമില്ല ഒരു എട്ടര ആകുമ്പോ പോയാൽ മതി പിന്നെ ശരി കേട്ടോ മോള് വരാറായെ
ആ എന്നാ ശരി എന്നാ
ഏയ്